ഹലോ
ഹലോ
ഹലോ കേ ആഹ് കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഓഹ് കേൾക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ സുഖല്ലേ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ, എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ
ആഹ് കേൾക്കു സൗണ്ട് ആണേ
അതെ
ആഹ്
ആഹ് എന്താ സുഖല്ലേ
ഏഹ്
സുഖം തന്നെയല്ലേ?
ആഹ് സുഖം തന്നെയാണ്, സുഖം തന്നെയാണ്, എന്താ അവിടുത്തെ വിശേഷൊക്കെ
ഓഹ് സുഖം പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്
ഞാനോ
ഇപ്പൊ ആഹ്
ആഹ് ഞാൻ പ്പൊ എ സി സി എ പഠിച്ചോണ്ടിരിക്കയാണ്.
അതേല്ലെ ഇപ്പൊ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
ഓഹ് ഞാൻ പിന്നെ അല്ല എന്താ പഠിക്കുന്ന പറഞ്ഞ
എ സി സി എ
അതെ അതെന്താ കോഴ്സ്
അതൊരു അക്കൗണ്ടിങ് കോഴ്സ് ആണ് കേട്ടിട്ടില്ലേ സി എ, സി സി എ, സി എം എ, സി എസ്
ആഹ് ആഹ് ഇപ്പൊ മനസ്സിലായി, പെട്ടെന്ന് ഫസ്റ്റ് കേട്ടപ്പോ മനസ്സിലായില്ല
ആഹ് അതിലൊരു കോഴ്സാണ് എ സി സി എ
അത് എവിടാ പഠിക്കുന്നെ
ഞാൻ ഇവിടെ അടുത്തന്നെ ഒരു കോളേജില്
അതെല്ലേ അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടാ അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പഠിക്കുന്നത് ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ഹലോ ആഹ് കേൾക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പഠിക്കുന്നത്
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കില് ആ അഞ്ച് പേപ്പറ് എഴുതണ്ട
ആഹ് ആഹ് അല്ല ഇപ്പോൾ എന്താ ഡി ഡിഗ്രി കഴിഞ്ഞിട്ട്ന്നല്ലേ പറഞ്ഞേ
അല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടും പോവാം. ഡി ഡിഗ്രി കഴിഞ്ഞിട്ട് പൂവാണെന്നുണ്ടെങ്കില് ക്ക് അഞ്ചു പേപ്പർ എഴുതേണ്ട ആവശ്യല്ല എ സി സി എത്തെ
അതേല്ലേ അല്ലേ എന്താ ഇപ് പുറത്തൊക്കെ നല്ല സ്കോപ്പായിരിക്കുല്ലേ ഇതിന്
ആഹ് പൊറത്ത് നല്ല സ്കോപ്പാണ്, പൊറത്തും ആഹ് പൊറത്തും ഇന്ത്യേലും സ്കോപ്പ്ണ്ട് പക്ഷേ പൊറത്താണൊന്നും കൂടെ
അതേല്ലേ. എന്തായാലും മാരേജ് ഒന്നും ഇപ്പൊ നോക്കുന്നുണ്ടാവില്ലല്ലേ
ഇല്ല മാരേജൊന്നും കഴിഞ്ഞിട്ടില്ല.
ആഹ് അല്ല ഇപ്പ തന്നെ കഴിക്കാതിരിക്കന്നാ ബേ ഏ നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ്.
ആഹ് ഇപ്പൊ എല്ലാരും പഠിക്കാണേ
ആഹ് സ്വന്തം കാലിൽ ആദ്യം നിന്നേന് ശേഷാണ് അവര് പഠി ഏ മേ എ കല്യാണംന്ന് പറയണ സംഭവത്തിക്ക് എത്തുന്ന്ണ്ട്
ആഹ് അത് തന്നെയല്ലേ വേണ്ടത്
ആഹ് കാരണം എന്താച്ചഞ്ഞാ ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെള്ള ആൾക്കാര് കല്യാണം കഴിച്ചവരെ എങ്ങനെ വെച്ചാല് ഏ ശരിക്കും പറഞ്ഞ്ട്ടുണ്ടെങ്കി പത്തോ അല്ലെങ്കില് എട്ടോ ഒമ്പതോക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നവരോ അവരിപ്പോ ഇപ്പം ഇന്റെ അറിവില്ന്നെ കുറേ ആൾക്കാരുണ്ട് ജോലിക്ക് വേണ്ടി ചെലപ്പോ വീട്ടു ജോലിക്ക് പോയി വീട്ടു ജോലിക്ക് പോകുന്നവരൊണ്ട് ചിലര് പണി അന്വേഷിച്ചെടുക്കണ്ട് വി ഇപ്പ ഒന്നാമത് വിദ്യാഭ്യാസല്ലെ മെയ്നായിട്ടുള്ളത്. വിദ്യാഭ്യാസം വേണ്ല്ലോ നല്ലൊരു വിദ്യാഭ്യാസം വേണം എന്തെങ്കിലും എന്തൊരു ജോലിക്ക് കേറാനും പിന്നെ നമ്മള് ആണ്ങ്ങൾടെ കീഴില് ജീവിക്കെണ്ട ആവശ്യം ഇല്ലല്ലോ
ആഹ് ഇല്ല ആവശ്യല്ല.
ഉം എ പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നേയിരുന്നു ട്ടോ ഈ നമ്മളാണുങ്ങള് പറയുന്നത് കേൾക്കുക അവര് അവര് പറയുന്നതിന്റെ അ പ്പറത്തേക്ക് നമ്മള് സംസാരിക്കാൻ പാടില്ല പക്ഷെ അതിലൊക്ക ഒരുപാട് മാറ്റം വന്നിണ്ട്ല്ലേ ഇന്ന് പിന്നെ
ഇങ്ങള് എന്റെ കൊറച്ച് സ്‌ സ്പീക്കറിനവിടരെ വന്ന് സംസാരിക്കു എനിക്ക് ചെറുതായിട്ടുള്ളു കേക്കണേ
അതെ ഇപ്പൊ കേൾക്കൺണ്ടാ
ഇല്ല എനിക്ക് കേൾക്കണില്ല എന്താ ഫോണില് എന്താ ഫോണിന്റെ ഓപ്ഷന് കൂട്ടീട്ടില്ലേ വോളിയത്തിന്റെ ഓപ്ഷനൊക്കെ
വോളിയം കൂട്ടിയതാടോ പക്ഷെ എന്താ അറിയില്ല സ്പീക്കറിന് ഇനി എന്ത് പ്രശ്നാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസെയ്യാറുണ്ടിതിന്
ക്ക്ണെ
എന്താണ്
ആഹ് ഇപ്പൊ കൊറച്ച് കേക്കണ്ട് ട്ടോ നേരത്തേനേക്കാട്ടിലും കുറച്ചും കൂടെ കേക്കണ്ട്
ആ ഫോണിന്റെ താഴെയായിട്ട് നല്ലോണം സെം നല്ലോണം ഉം പൊത്തിപ്പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്.
ആഹ് ഇപ്പൊ കേൾക്കണണ്ട് നേ ത്തെനിക്ക് ഒന്നും കേട്ടീനില്ല പതുക്കെ എന്തൊ കൽ ല്യാണം പണ്ട് ന്നൊക്കെ കേക്കണ്ട്ന്നല്ലാതെ
ആഹ് ആഹ് പഴയ കാലത്തൊക്കെ ട്ടുണ്ടെങ്കിൽ നമ്മള് അപ്പറ്ത്തത് ഇപ്ര ഇപ്പറത്തേക്ക് നൽക്കൂല്ല അവരെ സംസാരത്തിനൊപ്പം സംസാരിക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുകണെങ്ക തന്നെ ആണുങ്ങൾ സംസാരിക്കണെങ്കിൽ അതിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ലല്ലോ.
ആഹ ഇല്ല ഇല്ല ആഹ ഇപ്പൊ കൊറെക്കെ മാറില്ലേ ആ ചിന്തകളും കാര്യങ്ങളൊക്കെ.
ഇന്ന് ശരിക്കും പറഞ്ഞാ പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് ട്ടാണ് അഭിപ്രായം ചോദിച്ചിട്ടാണ് എന്ത് തീരുമാനങ്ങളും പല അധികം വീടുകളിലും അങ്ങനെ തന്നെ
ആഹ് അതന്നേണല്ലോ വേണ്ടി നമ്മള് ആഗ്രഹിച്ച മാറ്റം അതന്നെ തന്നേണല്ലോ
ആഹ് ഒരുപാട് മാറ്റങ്ങളുണ്ട്ന്ന് ഇന്നത്തെ കാലത്ത്. ത്ത് കാരണം പെൺകുട്ടികൾക്കാണെയ് ഇന്ന് പക്ഷെ ചെലേ ചെലേ ചെല അതായത് പഴയ ആൾക്കാര് നീ ഇങ്ങനെ നിക്കുന്നോട്ട കാര്യ പറണത് പഴയ ആൾക്കാരെ ഇപ്പോ നിക്കുന്നോട്ത്ത് ള്ണ്ട് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ.
ആഹ് ഇണ്ട് ഇണ്ട്
ഇന്നും ആ മാറ്റങ്ങള് കൊണ്ടുവരാത്ത തറ ഈ തറവാടുകൾ ഉണ്ടാവല്ലോ വല്യേ പഴയ തറവാടുകള്
പഴേ തറവാടികളിലാണ് ഇങ്ങനത്തെ കൊറേ പ്രശ്ന
ആഹ് ഇപ്പഴും ഉണ്ട് അതായത് ഏഹ് പെണ്ണുങ്ങൾ അടുക്കളകളിൽ മാത്രം വളർന്ന് ജീവി ക്കുന്നവരാണ് പുറം ലോകം കാണാൻ പാടില്ല്യ
അങ്ങൻത്തെ ചിന്താഗതികളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടുള്ളത്.
ആഹ് അതെ
ഇന്നത്തെ കാലത്ത് അങ്ങനെല്ലട്ടാ പഴേ കായി പഴയ തറവാടുകൾള് സോറി തെറ്റിപ്പോയി പഴേ തറവാടുകൾള് പ്പോഴും ജീവിക്കുന്ന അതായത് പ്രായായിട്ട്ള്ള ആൾക്കാര് ഇപ്പഴും മർഞ്ഞ് ആഹ് അങ്ങനല്ല. ആൾക്കാര് അതായത് മക്കളെ പഠിപ്പിച്ച് പഠിച്ച് അവരും അത് പഠിച്ചിട്ട് വീണ്ടും ഇതേപോലെ സംഭവങ്ങൾ കൊണ്ട്രാണ്.
ആഹ് അതെ അതെ അയ്ലൊര് മാറ്റം വെര്ത്ത്ണില്ല.
ആഹ് അതന്നെ, പക്ഷെ ഇന്ന് കുട്ടിയാൾക്ക് വിദ്യാഭ്യാസള്ളോണ്ടട്ടോ ഒരുപാട് ട് മാറ്റള്ളത്. കൊറേ പേര് ഏഹ് പഠിച്ച് എന്തെങ്കിലും ആവണം ന്നുള്ള ആ ഒരു ഇത്. പ്പൊ ഞങ്ങൾടെ അടുത്ത് വീട്ടിലെന്നെ ഒരു കുട്ടിണ്ട് ഓള് പഠിച്ചോണ്ടിരിക്യാണ്. ഇപ്പൊ ഇപ്പോന്ന് കൂടി ഞാൻ കണ്ടിട്ടുളളു അ പോള്ങ്ങനെ പറയിണ്ട് ഓൾക്കൊരു
ആഹ്
കല്യാണാലോചന ഞാൻ കൊണ്ടുവന്നു. അപ്പോ ഓള് പറഞ്ഞു ചേച്ചിഇപ്പം ഞാൻ കല്യാണം കഴിക്ക്ണില്ല.
സ്വന്തം കാലില് ആദ്യം നിക്കട്ടെ, അപ്പൊഴും അവൾടെ അമ്മയും അല്ല ഉമ്മയും ഉപ്പയും പറഞ്ഞത് എന്താച്ചാല് ഏഹ് ഞങ്ങൾക്ക് താല്പര്യംണ്ട് കല്ല്യാണം കഴി ക്കാന് പഷേ ഓൾക്ക് ഇന്ട്രസ്റ്റ് ഇല്ല. അപ്പ്‌ പിന്നെ ഞമ്മളെന്തിനാ നിർബന്ധിക്കുന്നത്. പഷേ പഴയ കാലമാണെന്നുണ്ടെങ്കില് അ അപ്പൊ ആ പെൺകുട്ടികളോട് ചോ ചോദിക്യൂലത്.
ചോദിക്കാതെ അങ്ങട്ട് കല്ല്യാണം നടത്തും.
ആഹ് കല്യാണം കഴിക്കണോ ഇഷ്ടണ്ടോ അനക്ക് അങ്ങൻത്തെ കാര്യൊന്നും ചോദിക്കൂല അത് അവരെ ഇഷ് ടം മുതിർന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങട് കല്യാണം കഴിക്കുവാണ്.
ഉം ഉം ഇവടെ ഇവടെ അതേപോൽ തന്നെ എന്റെ ഉമ്മിയിം എന്താ ഇന്റെ മൂത്തമ്മെക്കെ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പഷേ അന്നത്തെ കാലത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊടുന്നതാ. പിന്നെ പഠിക്കാനും ജോലി ചെയ്യാനൊന്നു വിട്ടില്ല.
അതെ. ആറിനെ അനു ചേച്ചിനെ
എന്ത്?
ആറിനാണ്?
എന്റെ ഉമ്മീം എന്റെ എന്റെ മൂത്തമ്മയൊക്കെ അതായത് എന്റെ ഉ ഉമ്മാന്റെ ഉപ്പാന്റെ ഏട്ടന്റെ ഭാര്യ ഒക്കെ ഉണ്ടാവൂലേ?
ആഹ് ഉമ്മൊക്കെ നല്ല പഠിച്ച ആളുകളാ ഉമ്മ നല്ല പഠ
ആഹ് ആഹ് എന്റെ ഉമ്മ ഡിഗ്രി കഴിഞ്ഞിക്ക്ണ് അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട കല്യാണം കഴിച്ച ഹ് കഴി കൈനെ അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ പഠിക്കാനും ജോലി ചെയ്യാനും ഒന്നും വിട്ടില്ല. പിന്നെ എന്റെ മൂത്താപ്പ ഈ ഒരു ആറ് കൊല്ലം മുന്നെ മരിച്ചു. അപ്പൊ ഇപ്പ ഇപ്പ എല്ലാരും ഇങ്ങനെ ആലോയ്ക്കും എന്ത് ജോലിക്ക് വി ട്ട മതിനി നിന്ന് ഓലെ വീട്ട്ത്തെ കാര്യങ്ങൾ ഒൽക്ക് നോക്കാലോ.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സോ ഒരു ഡ്രസ്സ് വേണ്ട വേറെ എന്തെങ്കിലും.
എന്ത് കേൾക്കലും പിന്നെയും മാറിട്ടോ.
എന്ത്?
കേൾക്കുന്നില്ലല്ലോ ഇപ്പോ വീണ്ടും.
ആഹ് ഇടക്ക് പോകുന്നുണ്ടില്ലേ എന്താണാവോ എന്തിന്റെ പ്രശ്ന ആണാവോ?
എന്താവോ ആഹ്.
അങ്ങനെ ഓരോ കഥനകഥകള്.
എന്ത്?
പിന്നെ ഞാന് വിളിക്കാട്ടോ.
ആഹ് എന്ന് ശരി പിന്നെ വിളിക്കാ ഓക്കെ ഓക്കെ എന്ന് ശരി ട്ടോ.